അസ്ലലേക്കും
വലൈക്കും സ്ലാം കുട്ടികളെകൊറങ്ങിയോ
ആഹ് ഒരാൾ ഉറങ്ങി ഒരാള്താ എയ്തണ് ഒരാള് ടി വി കാണ്ണ് അങ്ങനെയൊക്കെ താ ഇരിക്കിണ് അന്റെ എന്താ പരിപാടി ഏ ഫുഡ്
പ തന്നെ ആഹ് ഫുടൊക്കെ കഴിച് അട ഓല് നാസി ഇവിടെ വരല്ലണ്ട് നാസി നെ കാണിന്നില്ല ഇൻക്കതോന്നു പൊയ്ക്കിണ് തോന്നുന്നുണ്ട്
ഏത്
ആഹ് കളിമ കഴഞ്ഞാ കഴിഞ്ഞാങ്ങ ചോയ് ണ്ടെച്ചാല് ഇ ആരിഫാതാന്റെ മോന് എന്താ വീണന്ന് പറഞ്ഞിനിയല്ലോ ന്തപ്പറ്റിട്ട്
തന്നെ അ ഞാൻ അറിഞ്ഞിട്ടില്ല
ആരിഫാത്താന്റെ മോൻ പന്ത് കളിക്കുമ്പോ ന്താ കാൽ ഇളകി തൊടെന്റെ എല്ലോക്കിണ്ടാ അകന്നി കണാലെ ആ പറഞ്ഞീനോലോ ഞാൻ കാണാൻ പോയാവോ
ആ അതാ പോയിട്ടുണ്ടോ
ഞാൻ രാവിലെ ഇവിടത്തന്നെ
പിന്നെ ആഹ് ആഹ് ആഹ് ആഹ് എന്താ കൂട്ടാന് ചോറിന്
ചോർന് ഇന്നലെ ഞാന് വരുമ്പോ മത്തി വാങ്ങീട്ടാന്ന് വന്നേന് ആയിമ്പറുപ്പക്
ആഹ് ആ
കൊഴപ്പില്ല ആ ഭയങ്കര വെലാണ് മീനിനു
ആഹ് മീൻ നല്ല വെലാണ് അയിമ്പൂർപ്പിയ്ക്ക് മീൻ കിട്ടിയ അൻക്
ആഹ് അവിടന്നൊക്കെ ആവുമ്പോ കിട്ടും. ഇവിടന്ന് കൊണ്ടര് ണ ആളടത്തിന്ന് കിട്ടൂല. അയാൾ നൂറുപ്പയേൽ കുറ
ആഹ് ശരി ണ് ഇമ്മ വന്ന അമ്മയ ലച്ചക്കെ പോയിട്ട് വന്നാ
വരുന്നൊക്കെ പറഞീനു. ഞാൻ വിളിച്ചോക്കീട്ടൊന്നും ഇല്ല. വരുമ്പോ വരട്ടെ ചെലപ്പ ചോർന്നിട്ട അങ്ങനാ ആഹ് പ്പണ്ട് പ്പ പിന്നെ കുറെ നേരം ടീവി ക്കൊ കാണ്ടിരി ഞാൻ വേം റൂമിന്റെ ഉള്ളിൽ അടച്ചിരിക്കും അവര് എന്താണ് രണ്ട പെണ്ണ് വേഗം വന്ന് കെടക്കും. മറ്റൊ രണ്ടാ കൊറെേ നേരം ടീവീ കാണും ഓര് വന്ന് കെടക്കും
ജെയസല് വിളിച്ചിന്നാ
ഇന്ന് രാവിലെ വിളിച്ചീനു
ആ പിന്നെ എന്തൊക്കെ എന്താണ്
പനിന്ന് അവിടപ്പ കാലാവസ്ഥ മറിക്കാണ്ട് ക്കല്ലേ ആ പനിയൊക്കെ ആയിട്ട് സൗണ്ട് പോയി ഇപ്പോ ശെരിയായി മഴ രാവിലെ ഒന്ന് ചാറി, പിന്നെ നല്ല വെയില അറ ഞാൻ മഴ ന്നാവും വിചാരിച്ചിട്ട് അരി കഴുകി നോക്കാ വിചാരിച്ചി. ബടെ അയ്ൻ സ്ഥലോല്ലല്ലോ അല്ലെങ്കില് അങ്ങടെ അവിടെ ഞങ്ങള മുന്നില പേരെൽ അവിടെ കൊണ്ടയിടും മുറ്റത്ത്
ആഹ്
പറ്റോള്ളൂ. മഴ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മഴല്ലവം പിന്നാണ്ട് വെയിലറച്ച്
ങ്ങളുടെ ഉള്ളിൽ കൂടി കോണില്ലായിരിക്കൂല്ലേ
ആഹ് പുറത്തു. പിന്നെ ഷീറ്റ് ട്ടക്ക മേലെ
ആഹ് അപ്പൊ പറ്റൂല
മ് ഇവിടെ മുന്നില് ഞങ്ങള് കൊറച്ച് സ്ഥലം കട്ടട്ടിക്കണ് പക്ഷെ അയിമ്മ പുളിൻ്റെല വീണിട്ട്ന്ന്
ആഹ് ആ അത്ശരി ജെസി താത്താൻ്റെ ഹുസ്നതാത്താന്ൻ്റെ ഒക്കെ പടെന്താ
ആഹ് മോന്റെ കല്യാണം കഴിഞ്ഞല്ലോ മൂത്തൂൻ്റെ പായ്നാറാ
പിന്നെന്തൊക്കെയാ
ചക്കര ചെറിയേ രണ്ട് കുട്യാള്ണ്ടല്ലോപ്പം കൊറേകയ്ഞ്ഞ്ട്ട് ഒന്നുണ്ടായി പിന്നെ അയ്ന്റെ വയ്ത്താലെ തന്നെ ഒന്നും കൂടിണ്ടായി മറ്റോല്ത് ചേർത്ത്പ്പം മറ്റോന്ക്ക് ഒന്ന് രണ്ടര വയസായ്ണ്
മറ്റോൾക്കോ ഒന്ന് വേറൊന്നുടെ രണ്ടാള ആഹ് ആഹ് ആഹ് ആഹ് ശരി ഉം വേറെ പറ്റും ഞങ്ങള് എന്റെ അളച്ഛന്റെോട് പരിപാടിൽ നിന്ന് അപ്പ അവിടു പോയി നമ ച പറൂടുാരോടൊപ്പ മറ്റേയാൾ അച്ഛന് വന്നണ് ഗൾഫിൽ നിന്ന് അപ്പ ഓന വിരു വിച്ച മറ്റേൾ അച്ഛന് കൊടുക്ക് അപ്പൊ ഞങ്ങളെ വിളിച്ചു അപ്പ ഞങ്ങള ഇത്തത്തി വരാം അപ്പ അവിടെ പോയി ഇവിടെ ഒന്നും ഉണ്ടാക്കി രാത്രിക് എന്ത ഇണ്ടാക്കണം ഇത ഒന്ന ഉണ്ടാക്കിട്ട്യന്ന് ചോറ് ഞാൻ ങ്ങനെ വേവാൻ നുണ്ട് ചോറ് പണിരിക്ക ആ അടുപ്പ് വിക്ക്റ കുവാരണം രണ്ട ദിവസത്തിന് ചോറൊക്കല്ല കൊറച്ച് റ്റിഞ്ചിക്കൊക്കും അങ്ങനെ പ തിളപ്പിയാ തിളപ്പിച്ച് ഉറ്റലാണ് അങ്ങനെ കുറച്ച് ചോറണ്ട് പിടടിച്ച് രാത്രിക്കൊക്കൊയിട്ട് തിളപ്പച്ച്ു വിട്ടേണ്ട വരും ഉം
ആപ്പോ ഇപ്പൊ അടുപ്പ് പൊളിച്ചിട്ടാണ് പോയിട്ട് വിട അതോരുപ ഇടിയ ആ ഇച്ചി കൂക്കുമ്പരെ പശ ഉണ്ടാക്കും എന്താ വാടാവാ കാരന്റെ വല അറിയ പറയാ നാടാടെ വക്കണം
അടുപ്പ് അടുപ്പ് പൊലിച്ചിട്ടന്റെ വളായിട്ട്
അടുപ്പ് പുറത്തല്ലേ ഇന്നാ അപ്പൊ അതുകൊണ്ട് അ പൊളിച്ചിങ്ങാണ്ട് കുളുമുറിക്ക ഒരു തറ എറക്ക സിനമായി
ആ ആ ആ ആ
അപ്പൊ പോലെ അത് പൊളിച്ച് അ ഞാൻ തറാട്ടിങ്ങാട്ട പോല പോകണെന്നണ്ടെങ്കിൽ പൊളിക്കാണ്ടണ്ട് ചെയ് തന്നെ ചോറക്ക് ചോറും ഒക്കെ ആ അടുപ്പ ചോറ് ചോറ് തന്നെ വെക്കാൻ പറ്റിന്നോള്ളൂ ചായക്കട ഒന്ന ഉണ്ടാക്കാൻ പറ്റൂലേ ഇന്ന് അങ്ങടുപ്പ പൊന്തിയോ കാരണോ ഒരുത നാളെ തന്നെ വരും പഠക്കും അത് ഇത് നിട്ട് പോയിട്ട ഒരാഴ്ച ആയിരിക്കും ഒരു
ആ പണിക്കാര പണ
ആ എക്കാരന തരാറ എടുത്തക്ക അല്ലാതെ ആൾക്കാരെ കിട്ടണ്ടേ ഇവിടെ അമ്മായിയുടെ മോന് വരാറ് തന്നെയാണല്ലോ
അല്ലമ്മതാ അല്ലച്ചി വെറുതെ പോയതാ
ആഹണ പോ പോ പറ ഞാൻ ചച്ചി ഇപ്പോ ഒരു പരുന്നാക്കക്ക് വന്ന് നിന്നത കൊണ്ട് കുറച്ചിനം വീട്ടൊക്കെ പോകേണ്ടാവ വരും പിന്നാർക്ക് വന്ന് നിന്ന് ഒരാഴ്ച കഴിഞ്ഞ്പോത്തനെപ്പരും പോയി
അ
ഞാന് ഇനി പള് കൊറ അവള് പെരുന്നാക്ക് വന്നതാണ് പെരുന്നാൾക്ക് അല്ല പെരുന്നാളിന് കുറെ ദിസം മുന്നേ വന്നതാണ് ഓള് അപ്പൊക്ക് പോകേണ്ടി വരുമോ മോള് പോണെന്റെ മുന്നേ പോയത് ഓളവിടെത്തന്നേണ് ഇപ്പ മെയില് ഞാനങ്ങോട് പോയപ്പോ ഇവിടെ വന്നു നിന്നന്നേള്ളു. അല്ലെങ്കി അവളവിടെ തന്നെ ആയിനു
ആ
ഓള് ഞാനൊന്നങ്ങട് പോകുമ്പോ മാത്രേ വരുള്ളൂ എപ്ലെ അല്ലെങ്കിപ്ലെങ്കിലു രണ്ടീസത്തിനു വരും അങ്ങനൊക്കെത്തന്നേ. ഇവിടങ്ങനെ നിക്കലൊന്നുവില്ല ആ മെയിലല്ലേ എന്കൊയിവൊള്ളൂ. ആ ഒരാഴ്ച നിന്നീനെ പി അതിന്റെ മുന്നേ കൂട്ടിയപാടൊരാഴ്ചനിന്ന് പോയിന്ന് പിന്നെ അത്കഴിഞ്ഞിട്ട് പിറന്നാളുടെ തലേന്ന് അന്നുവരുന്നമാതിരി ഒരാഴ്ചയും കൂടി നിന്നായിരുന്നു.
പിള്ളേർക്ക് മദ്രസ ഉണ്ടായിരുന്നില്ല പ്പ?
അല്ല മേയിലല്ല
ആ
ഞങ്ങക് ഇപ്രാവശ്യം ഒന്നര മാസം പൂട്ടീന്നേ, മറ്റേത് ഇരുപത്തഞ്ചാം തി ആ അതന്നെ. ഇരുത്തഞ്ചാംതി പൂട്ടിയ ഇരുത്തഞ്ചാംതി തുറക്കും അങ്ങനെയ ചെയ്യുന്നേ, ജമാത്താര അദർച്ച ഇപ്രാവശ്യം ഏപ്രിൽ ഇരുപൈയിൻ പൂട്ടിയിട്ട് ജൂൺ ഒന്നാം തിയാണ് തുറക്കത്തൊള്ളൂ. അത് പെരുന്നാളുണ്ടായിരുന്നോണ്ട് ജൂണ് അവിടെ ഞാ മറ്റേ ഞങ്ങള് രാവിലെന്ന് ഞാന് പൊറത്തു പോയിരുന്നു ജിമ്മില് പോയിന്ന്. എന്താക്കുറങ്വോ ഇങ്ങള് ഉച്ചക്ക് ഒന്ന് മയങ്ങു പക്ഷെ ഇപ്പ ഉച്ചക്കായതൊണ്ട് ഇപ്പൊ ഉച്ചക്കാ പോക്ക്.
ആ ശരി ആ അല്ല കമ്പ്യൂട്ടർ പഠിച്ചിട്ട് നി ജോലിക്കു കേറുവോ?
ആ അതോണ്ട് ഇന്തൊണ്ടൊന്നും കിട്ട്വോന്നുമില്ല ജോലി.
പിന്നെ ഇനി എന്തൊടുക്കാനാ
ഇത് കൂടത് ബേസിക്കല്ലേ, ബേസിക് പഠിച്ചിട്ടല്ല നമ്മള് വേറെന്തലു കോഴ്സെടുക്കാറ്റുള്ളോ. കോഴ്സ് ഇടയ്ക്കു എടുത്തരുന്നു ഞാൻ ഇവരെ കൂടി മാറ്റി പിന്നെ പിന്നെപ്പെന്തേലും എടുക്കണെങ്കിൽ എടു എടുക്കാത്രേള്ളൂ. ഇതിപ്പോ ഇതിപ്പോ നമ്മടെ പരിചയത്തിലുള്ള ആ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കി നമ്മക്ക് കേറ കേറാനൊക്കെ പറ്റ്വോ? എന്തേലൊക്കെ ചെയ്യുന്നെങ്കിലൊക്കെ നമുക്ക് ബേസിക്കൊക്കെ മതി നമ്മക്ക് ജോലി ചെയ്യാപ്പ അതൊക്കെ മതി.
ആ എന്തൊരു നിർബന്ധിത കണക്കൂട്ടാരു എവിടെക്കെ അക്കൗണ്ടിട്ടല് എടുക്കാൻ പറ്റുവോക്കാര
ആ അപ്പൊ ഇയിനിപ്പ എടുക്കണോരെടുക്ക് ഉള്ളതള്ളത് പിന്റെ മുതമാന മോനെ ഞാൻ വിളിച്ച ഞാനൊരു മെഡിക്കൽ സ്റ്റോറ് തുടങ്ങാണ് മെഡിക്കൽ സ്റ്റോർ ന്നാ പുതിയ തുടങ്ങണ്ടേ? അപ്പൊ അയില് എന്താണ് അപ്പൊ അയിന് അത് ഡോക്ടറും ഇതൊക്കെ കൂടിള്ള മെഡിക്കൽ സ്റ്റോറുണ്ടാവൂലെ? ഡോക്ടറും അതൊക്കെള്ള അയിന് കൊറേ തോനെ പഠി എസ് ആർ ൽ ഓന്റെ പെണ്ണുങ്ങള് പഠിച്ച പഠിച്ചാളാണ് ഓൻ പഠിച്ചിട്ടൊന്നുമില്ല്യ. ഓൻ ബീ ഫാമ് പഠിച്ച ആളാണ് അപ്പൊ ഓൾക്കും പഠിച്ചിതേണ് അപ്പൊ ഓക്ക് സഹായത്തിന് നല്ലൊരു ഇതുവേണം നമ്മക്ക എന്താച്ച അവിടെ പോയിവരുന്നാളിന് ഒക്കെക്കൂടി നോക്കണം പിന്ന കുറ്റിപറം പോകണ്ടേ അതാണ് ഈടെ അങ്ങാടിയിലാണ് അപ്പൊ നമ്മള അങ്ങട് പോണത് നോക്കണം
ഏതങ്ങാടീലെ
കുറ്റിപ്പറം
കുറ്റിപ്പറം ആ അള്ളാ അപ്പം എക്ക് കൊണ്ടുപോവാൻ പറ്റൂല മോളെ എന്റോടെ എനിക്ക് ഓൻ ഇബിടെ ഇബിടെ എവിടെലും ഒക്കെ ആണേ സുഖാണേ
നമ്മക്ക് കൊഴപ്പല്ല്യ അതാണ് അങ്ങനെയൊക്കെ നമ്മക്ക് പരിചയത്തില്ള്ളോരാരെങ്കിലൊക്കെ ഇണ്ടെങ്കി സുഖാ
ഏഹ്
ആഹ് ആഹ് എന്താ ഇവര് എയ്ത്ണ് മദ്രസത്തേ
ഇസ്കൂൾത്ത മോളേ നാള ഡിക്ടേഷൻ എടുക്കുവോലോ ഇവ ഇസ്കൂള്ള് പരീക്ഷ എടുക്കും എടുക്ക് എടുക്ക്ണ് എന്റെ മോന് എന്താ പ്രൈവറ്റ് സ്കൂള്ളാ പഠിക്ക്ണ് രണ്ടാമത്തോന് അപ്പോ ഓ ഇവടെ ഞങ്ങളവിടെ താനാളൂര് അറയും താനാളൂര് ബയാനുൽ ഹുദാന്ന് പറയും അയ്ലാണ് പഠിക്ക്ണ് രണ്ടാമത്താള് മൂ മൂത്താള് പിന്നെ പി കെ എമ്മിലാണ് ഓന് പത്താം ക്ലാസ്സിലാണ് പിന്നെ മൂന്നാമത്താള് ചെറുതല്ലേ
ആഹ് അത് ചെറുതാ
പിന്ന ഇവന് ഇവൻ്റെ സ്കൂള്ള് എപ്പളും ഇങ്ങന കേട്ടെഴുത്തെടുത്ത്ട്ട് ആഹ് ഇപ്പ പത്താം ക്ലാസ്സിലാ മൂത്താള് ഇപ്രാവശ്യം പത് പത്താം ക്ലാസ്സിലാണ് ട്യൂഷനൊക്കെ പോണ് ണ്ട് പി കെ എം സ്കൂളാണ് എന്താ പാടാവോ മലയാളം മീഡിയാണ് ഓന് മൂത്താള് ഇംഗ്ലീഷായിര് ഓനേഴാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തി പോയിട്ട് എട് പഠിക്കാൻ വയ്യോന്നറഞ്ഞിട്ട് ഓൻ മലയാളം മീഡിയത്തിൽ എട്ട്ക്ക് ചേർന്നു എട്ടാം ക്ലാസ്സ്ന്ന്
എന്നിട്ടെന്താ പാട്?
ഇപ്പൊ കൊഴപ്പയ്യ ഇംഗ്ലീഷ് മീഡിയത്തിനേക്കാളും മെച്ചണ്ട് ഇംഗ്ലീഷ് മീഡിയാവുമ്പെ ഓര്ക്ക് പഠിക്കാൻ നല്ല പ്രയാസാണ് ആഹ് അത് ഞങ്ങള് പറഞ്ഞ് ഇഞ്ഞ് ഇതുവരേ മലയാളത്തിലിരിന്നാണ്ട് ഇപ്പജ്ജ് ഇംഗ്ലീഷിലായ ഓക്ക് പഠിക്കാൻ പറ്റ് റ്റോന്നോയ്ക്ക്ണ്ട് ഞങ്ങള്
അത് അറീണില്ല ആ പെണ്ണ് അല്ലെങ്കി തന്നെ കോലം കെട്ട്ക്ക്ണ് കൂടി തലേലേറ്റി
അതന്നെ ഓള് വേം പഠിച്ചെടുക്കുവല്ലോ പഠിപ്
ഓൾക്ക് പഠിപ്പാ ആഹ് ഓൾക്ക് മ മടി മടി പാ മണ്ടെള്ള ആളാണ് നാഫി കൊഴപ്പില്ല്യാ അതുനെക്കാളും മെച്ചാ നാഫീ നല്ല ഉസാറ് അല്ലേ ഓള് ചെല നേരത്ത് നല്ല ഉസാറ്ല് വരിം ഇപെന് എപ്പളും ഒരു കൊഴഞ്ഞിങ്ങാണ്ടാണ് ഇൻ്റെ അ അദു
ഏഹ്
ന്നാ നല്ല മനക്കണ്ക്കൊക്ക അങ്ങൻത്തൊക്ക അറിയട്ടാ ഇവരെ മൂന്നാള്ലും നോക്കാണെ ങ്കില് മനക്കണക്കൊക്കെ വേം വേം പറയും ഇന്റെ മൂത്തേനൊന്നും അങ്ങനെ പറയാൻ തന്നെ ച്ചെല്ല്യാ കൂട്ടാനു
ചെറുതെന്താണ് പെണ്ണ്
ഓള് ആഹ് കൊഴപ്പല്ല്യ
ഓള് എത്രാ ക്ലാസ്സിലാ
ഓള് മൂന്നില്
മൂന്നില് ല്ലേ
ഉം
ആഹ് അവള് പഠിക്ക്യോ അവള് ഏടെ അവട് തന്നെ
ഓളന്തോ ഓക്കെന്തേലും എഴ്താനും വായിക്കാനൊക്കണ്ടെങ്കില് ഓള് അഹ് ചെയ്യും ഓ പേടിയാണ് ഇവരെന്ത് ചോയിച്ചാലും പറയാ ഏഹ് ഞങ്ങ ക്കൊന്നുല്ല്യാ പഠിക്കാന് ഞങ്ങക്കൊന്നും എയ്താന് ഒന്നുല്ല്യ ന്ന്ട്ട് പോണ നേരത്ത് പറയും അല്ലാഹ് അത്ണ്ടായിനു ഇത്ണ്ടായിനു പൊയ്ക്കോളി ഇങ്ങളവട്ന്ന് അറിം
ആഹ് എല്ലടീ ഇം
ആഹ് അത് ഉം എയ്താണ്ടാരുന്നു അഹ് വായിച്ച് വിടാണ്ടാരുന്നു
ഏഹ് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം അവടെ വന്നിക്ക്ണ് പ്രേ പ്പ ഇഞ്ഞിപ്പം ഇപ്പ ചേർത്തീട്ട് കാര്യ ല്ലല്ലോ ഒന്നു മുതല് നാല് വരെത്രെ
ആഹ് ആഹ് ആഹ് ആഹ് ഉമ് ഇന്നായിക്കോട്ടെ ശെരി